ഒരു വിവരമില്ലല്ലോ മോളെ
ഹലോ
ഒരു വിവര ഇല്ലല്ലോ മോളെ യന്ന് അറിയാം എവിടെ പോയി
ആഹ് എന്താ വർത്താനം
സുഖമായിട്ട് പോണ് നിങ്ങളൊന്നരു വിവരല്ലല്ലേ
എന്തോ അങ്ങനെ പോണു ചോറൊക്കെ തിന്നോ
ഏ
മക്കള് തവടണ്ടേ
പിന്നെ കൊറെ ആയല്ലോ വിളിയൊക്കെ കണ്ടിട്ട് എവി
കൊറെയായി നമ്മൾ തമ്മില് ഇപ്പ കണ്ടിട്ട് നമ്മളെപ്പോഴും കാണണം കാണണം എന്ന് പറയും കണ്ടിട്ടില്ല പിന്നെ മക്കളൊക്കെ കടന്നോ
ആഹ് മക്കളൊക്കെ കെടന്ന്
ഉം ഉം ഇപ്പ എന്തൊക്കെയാണ് എന്താ പരിപാടി ആഹ് ചോറുന്ന്
പിന്നെ മഴ ഇണ്ടാ അടാ
ആഹ് മഴ ഇണ്ട് മഴ ഇണ്ട് മഴപ്പ അങ്ങനെ തോർന്ന് പ്പോ
പിന്നാ മഴ കുറവാണല്ലേ എന്താ ഇങ്ങക്ക് വെള്ളമൊക്കെണ്ടാ
ആഹ് വെള്ളൊക്കെ ഇണ്ട് വെള്ളം ഇണ്ടായിരുന്നില്ല കോയൽക്കിണർ ആദ്യത്തെ കോയൽക്കിണർ വറ്റിട്ട് പിന്നെ രണ്ടാമതിപ്പോ അടിച്ചതാണ്
തന്നേ ആഹ് എന്തപ്പാന്റെ പാട് എന്തപ്പാന്റെ പാട്
ഇപ്പാക്ക് കൊയപ്പൊന്നുല്ല അങ്ങെനെ പോവ്ണ്ട് പ്പാക്ക് എന്താ തെ കാല് ആക്സിഡെന്റായിട്ടേ
ആഹ് കമ്പിട്ത്താ
പ്പിലാണ് ഇപ്പൊ നീച്ചിട്ടില്ല നേരാ രണ്ട് മൂന്ന് മാസം കൂടി കഴിയുന്നർഞ്ഞു
തന്നെ കമ്പിട്ത്താ
കമ്പിട്ത്തിട്ടില്ല അത് ഞ്ഞ് ഒര് കൊല്ല ക്കെ കയ്ഞ്ഞ്ട്ട് ബുദ്ധിമുട്ട്ണ്ടെങ്കി ഇട്ക്കാന്നാ പർഞ്ഞത് ഉം ഉം
പിന്നെ കാണിക്കാം പോ
പിന്നെ ഏഹ് ഇല്ല ഞാൻ പോയില്ല രണ്ടീസം മുന്നെ പോയിര്ന്നു പിന്നെ ടോ ടറെ ഇബടെ പെരിന്തൽമണ്ണ കാണിച്ചു മഞ്ചേരിക്കാേയില
അപ്പ മഞ്ചേരീലല്ലെ അന്നെ കാണിച്ചിര്ന്നത്
ആഹ് അന്ന് മഞ്ചേരിയില കാണിച്ചിന്നെ ഇപ്പൊ അവ്ട്ക്ക് ആംബുലൻസിലും ഇതിലൊക്കെ പോണെങ്കി രണ്ടായിരത്തി ചില്ലാ രണ്ടായിരത്തഞ്ഞൂറുപ്യാ ആംബുലൻസിന് മാണം
തന്നേ
അപ്പൊ ബെടെ പെരിന്തൽമണ്ണ ഌമ്മള് കാറി പോയി കാറ്ല്ങ്ങെനെ പത്ക്കെ പ്പെ ര്ക്കാൻ വെയ്ച്ചു അയ്ലങ്ങെനെ പ്പ എന്താ കൊണ്ടോയി ആഹ് ഇപ്പയ്‌ല് ഇര്ന്നിട്ട് പത്ക്കെ കാലൊക്കെ ങ്ങെനെ വെക്കാനൊക്കെ വെയ്ക്ക്ണ്ട്
ഒരാളെ ആശ്രയല്ലാതെ ബാത്റൂമിലൊക്കെ പോകാം പറ്റൊ
ഇല്ല അതില്ല അ അതാണ് സ്റ്റൂള്മെ വെച്ച്ക്കാണ് ആ ഇത്
തന്നേ അപ്പം ആരാ നോക്ക്ണ്
നോക്ക്ണെമ്മെന്നെ ഞങ്ങളാരേലാെക്കെ ചെല്ലുമ്പളുംണ്ടാവും
തന്നെ ആരെങ്കിലും അല്ല ഒരാളെ സഹായല്ലാതെ നട
ഇല്ല ഇല്ലേ നടക്ക് നെൽത്ത്ക്ക് കാലേ കുത്തീട്ടില്ല പിന്നെ
തെന്നേ അപ്പൊ എല്ലാ അപ്പൊ കമ്പി എന്നാ ഊര്ണ കമ്പ്യാ
അത് ഊര്ണ അത് വേദനണ്ടെങ്കി ഇട്ക്കണംന്നൊന്നുല്ല ഞ്ഞത് ബുദ്ധിമുട്ടു ആയി തോന്നാണെങ്കി പിന്നീട് നമുക്കാെരു കൊല്ലൊക്കെ കയ്ഞ്ഞിട്ട് വാണെങ്കി ബുദ്ധിമുട്ടായി വരാണെങ്കി ഇട്ക്കാന്നാ ഡോക്ടർ പർഞ്ഞ്
തന്നെ ഇൻഷൂറ്ണ്ടാേ വണ്ടിക്ക്
വണ്ടിക്ക് ഇൻ ഇൻഷൂറ്ണ്ട്
തന്നേ ഇൻഷുറ് കിട്ട്യാ
ഇൻഷൂറ് ചന്തൊക്കെയ ഓലെ ആങ്ങളാരാണ് ഓല് ചെയ്തീന്നു
തന്നെ അനിയത്തിണ്ടാര്ന്നൊ അവിടെ അനിയത്തിം ഇങ്ങളും കൂടി കൊണ്ടാേക്ക് അനിയത്തിം ഇങ്ങളും കൂടെ കൊണ്ടോക്ക്
ആഹ് അനിയത്തിം ഞാനും രണ്ടാങ്ങളാരും ഇമ്മിം ഞങ്ങളൊക്കെണ്ട് ആരേലാെ ക്കെ മാറി മാറി പോവും
ആഹ് ഞ്ഞ് ഓപ്പർസം പറ്ഞ്ഞ്ക്ക്ണാ
ഇഞ്ഞ് ഓപ്പർഷം പർഞ്ഞിട്ടില്ല ഇഞ്ഞ് ചെൽപ്പം കമ്പി ഊരുമ്പോ ചെൽപ്പം വാണ്ട്യേരും
ആഹ് പ്രായെത്രായി
ഏഹ് മൂന്ന് മാസാകാനായിപ്പോ പ്രായപ്പോ എഴുപത്തഞ്ച് വയസൊക്കെണ്ടാവും
എഴുത്തഞ്ച്ണ്ട്ലേ അള്ളാ ഈ പ്രായ ഈ പ്രായ ത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് കൂടാം പണ്യാണ് കൂടിട്ടില്ലാന്നാ പർഞ്ഞ് കൂടി വെര്ണാെള്ളൂ മൂന്നായ്ച്ചിം കൂടി അങ്ങെനെ ടെണംന്നർഞ്ഞ് ഇല്ലേ എല്ല് കൂടി കൂ മുറിവ് കൂടിട്ടില്ലാന്ന പർഞ്ഞെ ടോ
തന്നേ
ഉം ഊരാനായിട്ടിൽ മാവ് വെട്ടാനയിട്ടില്ലാന്ന് ഉം
കുറച്ച് ഉണങ്ങാൻ പണിയണേ
ആഹ അതാണ് ആഹ ഇക്ക പോ വരത് ഇപ്പൊ മോള കല്യാണ ഉണ്ടേ അതറിഞ്ഞോ മോള കല്യാണിഞ്ഞ് നവംബറില് നവംബറില് ഉറച്ചിക്കണ ആഹ അതെ അതിൽ അങ്ങനെ ഏഹ
നിക്കാഹ് കഴിഞ്ഞതാ
നിക്കാതെ കഴിഞ്ഞിക്കൂണേ നിിക്കാതെ കഴിഞ്ഞിട്ടിപ്പോൊ ആറുമാസം കഴിഞ്ഞു
പിന്നെ മോന പോ
ഉം അപ്പൊ ഏഹ ആ മര പിന്നെ നാലീസള്ള നിന്ന്ു പിന്നെ പോയിനി കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേ മോൻ പോയിട്ടിയില്ല പോയിട്ടില്ല പോയിട്ടില്ല
ആഹ മരുമോളൊക്കെ എന്ന് ടൂർ കഴിഞ്ഞന്ന്
ഓ ടൂർ കഴിഞ്ഞിട്ട് ഇപ്പോൊ മൂന്ന ദിവസം കഴിഞ്ഞു എന്താ മൂന്ന ദിവസം അവിടെന്നിട്ടാ വന്നത്
പിന്നെ മോൾ പേരക്കുട്ടിയട
പേരക്കുട്ടി അതേനും വണ്ടിപ്പാഞ്ഞിടക്കണ്ട്
അത് ശരി ആഹ
ഓളതച്ച ഉണ്ടാക്കി കൊണ്ട് ഇടക്കണ്ടണ്ട് ഇല്ലേൾക്ക് നല്ല ഇപ്പോൾ പോകാൻ കമ്പാ അടു കുട്ടികളൊക്കെ പോകുമ്പോൊക്കെ വേഗിട്ട് പോകുക പോകുകന്ന് പറഞ്ഞ തൈര്യംെടുത്തും ഇനിപ്പോ ഈ മൂ ആഹ് മൂന്ന് വയസ്സ് ഇപ്പായി ഈ കഴിഞ്ഞ മാസത്ക്ക്. ആയത് നി ഇപ്പോ അടുത്ത കൊല്ലം എന്തായാലും ചേർക്കണം.
ആ മോണ്ടിസോറി ചേർത്തൂടെ.
മോണ്ടി സേറിലോ ആഹ് അതന്നെ അങ്ങനെ വാണിചേര ആഹ്.
അല്ലെ കുട്ടികളെ പഠിപ്പിക്കണതേ ചെറുപ്പത്തിലാ അല്ല അംഗനവാടിന്നാ പറ പറഞ്ഞയ. ചൂടാ.
അംഗനവാടി ആ അംഗൻവാടി എന്താ അവിടെ കൊറച്ച് വിട്ടിട്ടാണെ
തന്നെ. നടക്കാണ്ട.
കൊറച് വിട്ടിട്ടാണ് അപ്പൊ പിന്നെ പോകാൻ ബുദ്ധിമുട്ടാണ്.
അപ്പ വണ്ടിൊന്നുല്ല.
കൊണ്ടാക്കും കൊന്റും ചെയ്യേണ്ടി വരും.
വണ്ടില്ല
വണ്ടിണ്ട് പക്ഷെ അത് ചിലപ്പോ എപ്പോഴൊന്നും വണ്ടി കിട്ടിക്കോളന്നില്ല ഇബലൊക്കെ ഏതനേലൊക്കെ പോയി. ട്ടെ എന്താ.
ആഹ് മരോൾക്ക് എന്തെങ്കിലും ജോലിണ്ടോ.
ഓ ഇല്ല ഓൾക്കൊരു ജോലിയൊന്നുല്ല എന്തേലൊക്കെ പഞ്ഞി നോക്കണം. പഠിച്ചിക്ക്ണു പറഞ്ഞാ അവള് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്.
അത് ശരി അത്രണ്ടിലേ.
ആഹ്
അപ്പൊ എന്നാ ഒന്ന് ജോലിക് അയിന് എന്തെങ്കിലും തുടർന്ന് പഠിപ്പിച്ചാ മതിയേ.
ആഹ് പഠിപ്പിച്ച ണം എന്തേലുമൊക്കെ ഇനിയിപ്പൊ കുട്ടിയൊക്കെ സ്കൂൾ പോകുമ്പോത്തിനയ്.
തുടർന്ന് പഠിപ്പിക്കാണെങ്കിൽ സുഖാണേയ്.
ആ ഓവൾക്ക് എന്തേലൊക്കെ നോക്കണം.
ആ പിന്നെ വേറെന്താ മ്മാന്റെക്കെ വിവരെന്താ.
വേറെ എന്താ അങ്ങനെ എല്ലാർക്കും. ക്കുംസുഖാണ് കൊഴപ്പൊന്നുല്ല മ്മാന്റെ.
ഉം
മാക്ക് അങ്ങനെ പോന്നുമാക്ക് ഇപ്പോ ന്റെ ആഎന്താ. പുതിയാപ്പള മ്മാനേ ചോയ്ച്ചണത്.
അല്ലാ നിങ്ങള മ്മാന്റെ ഇപ്പാക്ക് വയ്യാത്തതല്ലേ.
മ്മാക്ക് പ്രത്യേകിച്ച് ന്നല ഇവിടെ വന്നീ നു ന്നലെ ഉമ്മായ്ക്ക് സുഖ. ണ്ടായില്ല അമ്മായിക് കിട്നിന്റ തായിട്ടേ അപ്പൊ അമ്മായിനെ കാണപ്പാന്റെ. ന്ന് പോരാനും പറ്റൂല അയില് ഇന്നലെ ആങ്ങളടെ വണ്ടിയില് നാത്തൂനും. ആങ്ങളയും പിന്നെ ഇമ്മീ ഒക്കെ പാടന്നലെ വൈകുന്നേരത്ത് വന്ന്. കൊറച്ചേരൊക്കെ നിന്ന് ചോറൊക്കെ തിന്നിട്ടാ പിന്നെ പോയത്.
ആ ആ അപ്പൊ പ്പാനെ പാന്റെ ടുത്ത് ആരാണ്ടാവുഅപ്പൊ.
പ്പാന്റെറ അടുത്ത് എന്താ ആങ്ങളടെ ചെറിയൊരു കുട്ടിനെ നിർത്തിട്ടാ പോന്നത്.
അത് ശരി
അങ്ങനെ പോയി പോന്നു എന്തായാലും.
എന്തായാലും
ഒക്ക മാറ്റി തരട്ടെ അതന്നെ ഇജ് ന്റെ മ്മാന്റെട് ത്ത്ക്ക് പോക്കില്ലേ.
ഏ ൻ്റെ മാക്ക് ഇത് ന്നെ വയ്യാത ന്നെ ഇടക്കിടക്ക് പോയിന്ന് വരും മാക്ക് മറ്റേ സോക്കേ ടായതല്ലേ. അപ്പോ ഇങ്ങനെ.
ആ ആ
ആ ഏട്ടത്തി എവിടക്കെങ്കിലൊക്കെ പോകുമ്പളെ
അതെ അതെ കുട്ടിയെക്കാണല് കഴിഞ്ഞോ പ്രസവ ഫസ്റ്റല്ലേന്നു അന്നാ പ്രസവി.
ആ അതൊക്കെ ഇല്ലാ അങ്ങട്ട് പിന്നെ പോയിട്ടില്ല അപ്പൊത്തിന് ഇനിക്ക് അലർജിന്റെ പ്രശ്നക്കെ ആയിട്ടെ.
ഞമ്മക്ക് എന്നേലും ഒരീസം കൂടണം പ്പാ എന്താ. കൊറേ അങ്ങനെക്കെ സൗണ്ട് കേക്കാല്ല കണ്ടിട്ടില്ലല്ലോ
ഞങ്ങള് കൊറേ ആയിക്ക്ണ് കൂടാനിക്കണ്
അതന്നെ നമുക്കെന്നേലും ഒരീസ ദിവസം പറഞ്ഞിട്ട് എല്ലാർക്കുംപാടെ ഒരീസൊത്ത് കൂടണംന്ന്
ആ ങ്ങളെ ടൈമൊക്കെ ഒരീസം ഒരീസം പറയ് സമയങ്ങളൊക്കെ സമയങ്ങളൊക്കെ ഒരുസം പറഞ്ഞ നമ്മൾ ഇടങ്കിൽ വെച്ച് കാണാം
ആഎടേലെച്ച് കാണാം നമുക്ക് ഇങ്ങനെ സൗണ്ട് കേക്ക അല്ലാതെ ആരാ ന്താന്ന് ന്നാതിൽ അറിയില്ലല്ലോ
ആഹ് കൊറേ ആയല്ലോ
ഉം പിന്നെന്താ
ആ അച്ചാറും അതിന്റതായിട്ടുള്ള തെരക്ക് കൊരോരുണ്ട് അച്ചാറിന്റേം ആ അച്ചാറിന്റെ പിന്നെന്തന്നെ സമയങ്ങൾ പോകണ്ടേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുംല്ലല്ലോ ഇക്ക രാവിലെ ക്ലാസ്സിന് പോയാല് അതൊക്കെണ്ട് എല്ലാ എല്ലാതുംണ്ട് പിന്നെ ഇക്ക രാവിലെ ക്ലാസ്സിനണ്ട് പോയാ പിന്നെ രാവിലെ പിന്നെ വൈകുന്നേരം വരെ ഞാൻ ഒറ്റക്കെന്നല്ലേ ആ പിന്നെ രാവിലെ മുതൽ പിന്നെ മ്മാക്ക് മ്മന്റട്ത്തേക്ക് പോകുമ്പൊ പിന്നെ ദിവസങ്ങനെ വണ്ടിമ്മ പോ വണ്ടിമ്മങ്ങനാട് മ്മന്റെട്ത്തേക്ക് എപ്പളെ ആവശ്യംണ്ടെങ്കിൽ പോകൂള്ളേ
ആന്നാ മന്തിടേം ബിരിയാണിടെക്കെ റെസിപ്പി കണ്ടിട്ടേ അടിപൊളിയയിക്കുണ് പറയ
അത് ശെരിയ
ഫോണക്ക് വിട്ടന്നില്ലേ മന്തിടേം ഇതിന്റെ
ആഹ് അയെടക്ക് ഇണ്ടാക്കാൻള്ള ഓരോ ഇതാണ് എന്തെങ്കിലുക്കെ പണി നേരം വെൾ ത്ത വേണ്ടേന്ന് ഒരു പണിയുല്ല പണിയൊക്കെ രാവിലെ അങ്ങ്ട് കഴിയും
വൾത്തുള്ളി അച്ചാറ് കഴിഞ്ഞോ വെൾ
ഏ വെളുത്തുള്ളി അച്ചാറിന്റെ പണിയന്ന അതിനിടക്ക് ഈ സ്വാസ് അലർജിന്റെ പ്രശ്നം ണ്ടായി ട്ടെ
ആഹ് ആഹ്
ഓരെ ഇതാലും മോന്ന്നല വന്നിര്ന്ന് മോനിപ്പന്നല പോയി എറണാകുളം പോയി
അതെ അതെ ആഹ്
എറണാകുളം പോയപ്പോ പിന്നെ യാ
ടെൻഷനൊക്കെ ഇണ്ടായില്ലേ ആ ഇപ്പ മക്കളമ്മളെത്തുന്ന പോവ്മ്പോ ദേവര്ണ്ടായിട്ട് പിന്നെ ഇപ്പൊ ഒരു മോനല്ലേ ഉള്ളു
ഒന്നാമത്തെ രാത്രി ഒൻപത് മണിക്കാണ് പോയത് രാത്രി അത് സ് കൂട്ടിയറ്റ് സ്കൂട്ടിയാറ്റ് രാത്രി പതിനൊന്നണി പിന്നെ രാത്രി രണ്ടണി ഒരു മണിയൊക്കെ അയ്ക്ക്ണ് എത്തിയപ്പളെ സമയം വഴുകി. അപ്പോ പിന്നെ ഇന്ക്ക് ടൈമും ഒർക്കം പോയാൽ പിന്നെ ഒരു ടെൻഷനാണ് ന്തൊക്കെ ചിന്ത വരുവല്ലോ ആ നേരത്തൊക്കെ ബേജാറാണ്.
ആഹ് അവിടെ ത്തിയിറഞ്ഞാലുള്ളൂ പിന്നെ അമ്മക്കൊരു ഇത്ണ്ടാക ഒർങ്ങാൻ സമാധാനം ണ്ടാവൂ അതോളം
ക്കം പോയിം ചെയ്ത്
ആഹ
മക്കള് അവിടെ മക്കൾക്ക് അത് അയ്നെ പറ്റി അറിയാം നേരത്തെ പോവാൻ പറഞ്ഞാൽ കേൾക്കൂ ഇല്ല
അതന്നെ
മ് പിന്നെ അഹ് പിന്നെ വേറെന്തേ
വേറെന്താ അങ്ങനെ പോണു ഇനിപ്പോ എത്ര മണിയവും കെട്ക്കാനൊക്കെ?
ഇതാ ഞാനിപ്പോ കൊർച്ച് കഴിഞ്ഞാൽ കെടക്കൂ
കെട്ക്കോ ആ
പിന്നെ ഇന്നൽത്തെ ക്ഷീണന്നല ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ മോൻ്റെ പോകൊണ്ട് പിന്ന അതെന്നാ പറഞ്ഞെ മോന് പോയത് ണ്ടാവ ഒർക്ക് ഇപ്പം കേട്ടു ഓന് എത്തില്ലാതെ ഒരു സമാധാനം ഉണ്ടായില്ല ആഹ അതന്നെ പകല് പോലും എന്നിട്ട് ഉറങ്ങൂലേ അതാണ് പ്രശ്നം പകല ഒന്നും ഒറക്കം വരയാെന്നുണ്ടെങ്കി ടെൻഷൻ ഇല്ല ഇതാണ് നമക്ക് മക്കളൊക്കെ ഓരോന്നൊക്കെ ആകുമ്പോഴ ടെൻഷന്
അതാാണ് ഭയങ്കര ടെൻഷൻ നമുക്ക് ഇനി എത്ര ങ്കിലും ഓല നേരത്തെ പോയി എറങ്ങിപ്പോകുമ്പോമ്മക്ക് അതൊരു തന്നെയാണ് പിന്നെയിക്കൂടിപ്പൊ ഒന്നും കൂടി വിളിച്ചാ പറയുവാണ്ട
ഉ മക്കളിങ്ങനെ പറഞ്ഞാൽ കേക്കണ്ടെന്നാ ആ നേരത്തൊക്കെ വണ്ടി്മ പോകുമ്പോൾ വേജാറാണ്.
എണ്ണ അടച്ച് നടക്കാണ് ഒലെ കൂട്ടുകാരന്മാര് അബലി ഇബലി ഒപ്പം ഞമ്മക്കത് ഇത്പടത രണ്ടെണ്ണം നേരെ പള്ക്കോളം വരും എപ്പളാ വര അതുല്ല ഇത് നമ്മളത് നീ നീച്ച് നീച്ച് ഇതാക്ക നേർട്ട് നേർത്തെ വരൂല ഇപ്പം കളിയും കൂടിയല്ലേ കളിക്ക് പോവാണെ
കൂട്ടി്മങ്ങനെ ഇന്ന് ഓടിച്ചു പോകണ്ട രണ്ടാളും കൂടി ഇണ്ട് അതാണേ ഒരാളും കൂടി ഉണ്ട് അതാണ് സമാധാനം ഇല്ലല്ലോ ഇക്ക ചിന്നിട്ട് ഇന്നെ പറിം ഇജ് പഠിപ്പിച്ച പഠി ഇന്ന കെറേ ചീത്താറിം അവരിതും കേൾക്കണം മക്ക ആഹ എനിക്ക് എനിക്കറിയാം സ്കൂട്ടി ഓടിക്കുന്ന അവസ്ഥ പക്ഷേ രാ ഈ നായ്ക്കളൊക്കെ വണ്ടിമന്റെ മുന്നിക്ക് ചാടുമ്പോ ബക്കെയാണ് പേടിയേ പിന്നെ മഴയും ഇതെക്കെണ് കാലാവസ്ഥ റോഡിൽ ഭയങ്കര സ്ലിപ്പ് ആവും ഭയങ്കര സ്ലിപ്പ് പ്പാവും സമാധാനല്ല പഠിച്ചോനോട് പറയാ അതന്നെ
എന്തായാലും പടച്ചോന് കാക്കട്ടെ ഒക്കെ ഇപ്പ ഇന്ന് വേറെ പെണ്ണ് വിളിച്ചപ്പോ പറയ്ണ്ടേ പിന്നെ ട്രെയിനിന്റെ മുന്നിക്ക് ഒലെ അവിടെ എന്താ ഇണ്ട്ത്ര ട്രെയിനിന്റെ എന്താ പറയാ റെയിൽവേസ് സ്റ്റേഷന് അയിന്റെ അവിടെ എത്ര പേര അയില് ഒരു സ്കൂൾ കുട്ടി എത്ര കേട്ടോ എന്താ ഇത് കടക്കത്രേ റെയിൽവേ സ്റ്റേഷൻ അപ്പർത്തക്ക് കെടക്കാണ് ആഹ് അയില് കാലയിൻ്റുള്ളിലാണ് കുടുങ്ങിത്രേ വണ്ടിയെച്ചാണ്ട് വെരും ചെയ്തു കാലെടുത്തിട്ട് കിട്ടണില്ലത്രേ
ശരിട്ടാ
ആഹ് ആയിക്കോട്ടെ ഇന്നാശരി ഓക്കെ അ